ഹലോ കേക്കൂല്ല്യ
അലോ
ഹലോ
ആ കേൾക്കാമോ
ആ ചെറിയ സൗണ്ടായിട്ട കേക്ക്ണത്
ചേച്ചീ
ഹലോ
ഹലോ
ആ ചെറിയ സൗണ്ടായിട്ടാ കേക്ക്ണത്.
ആ ആ ഏ ചോറൊക്കഴിച്ചോ
ആ ചോറൊക്കെ കഴിച്ചു.
ആ
ഉ ചോ അവിടെ ചോറ് കഴിച്ചോ?
മഴയുണ്ടോ അവിടെ
ആ മഴണ്ടായിരുന്നു ഇപ്പൊന്ന് തോർന്നു.
ഉം ഉം
ഉം അവിടെ മഴണ്ടോ
നല്ല മഴ പെയ്യുന്നു.
ആ വെയിലൊന്നും ഇല്ലന്ന് ഏ വെയിലൊന്നും ഇല്ലേ
വെയിലൊന്നുല്ല രാവിലെതൊട്ടേ മഴയാണ്.
അതെ ആ ഇവടെപ്പരു മഴപെയ്തു പോയി. ഇവിടെ ഇപ്പ മഴ പെയ്ത് പോയി.
ആ ആ രാവിലെ തൊട്ടേ മഴയാണ്.
ആ ഫുഡ്ഡ് കഴിച്ചോ?
എന്തോ
ഫുഡൊക്കെ കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുന്നു, ഞാനൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്.
ആഹ കടയില
ആ
എന്ത് കടേ
തുണിക്കട
ആഹ അവിടത്തെ സ്റ്റാഫ
ആഹ അതെ
ആ ആ അപ്പൊ ഫ്രീ
അപ്പ അവിടെത്തിരി ഫ്രീ കിട്ടിയപ്പം വിളിച്ചതാ
ആഹ ഭക്ഷണം കഴിക്കാൻ ഫ്രീ ണ്ടത്. ഭക്ഷണം കഴിക്കൻ ഫ്രീ കിട്ടിയതാവുംല്ലേ
ആ അതെ.
ആഹ കടയില് തിരക്കൊക്കെ ഇണ്ടാവോ ആഹ മീന് ഇന്ന് നോമ്പുകാരണം മീൻകാരന്നും വന്നിട്ടില്ല.
ആ ആ ആ
പിന്നെ വെള്ളിയാഴ്ചല്ലേ, മീൻകാരം വെള്ളിയാഴ്ച ഇവിടെ വരില്ല.
ആ അടുത്ത് ചന്തയൊന്നുംല്ലല്ലേ
ചന്തയൊന്നുല്ല, ചന്തക്കൊക്കെ അങ്ങോട്ട്‌ കൊറച്ചു പോണം.
ഉം ഉം
കടയിലൊക്കെ തിരക്കൊക്കെ ഉണ്ടാവാറുണ്ടോ
തിരക്ക് എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിലുണ്ട്.
ഇനിയിപ്പോ ഓണൻ ഓണം അങ്ങനെയൊക്കെ വരണല്ലേ ഓണം വിഷു വി
വിഷു അങ്ങനെയൊക്കെ വിഷുവിന് തിര കാണത്തില്ല
ആഹ
നാള്
ക്രിസ്മസ് ആഹ ആഹ
സ്കൂളയിറ്റം എല്ലാം ഉണ്ട് യൂണിഫോം മുതല് പിള്ളേർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്.
ഉണ്ട്ല്ലേ ആഹ ആഹ എത്ര മണിന്റെ എത്ര മണിക്ക്‌ വീട്ടക്ക് തിരിച്ചു പോവാ
രാത്രി ഒമ്പത് മണി
രാത്രി ഒമ്പത് മണിയാകുംല്ലേ
ആ ഇവിടെ അടുത്താ വീട് നടന്നു പോണ ദൂരേ ഉള്ളു
അപ്പൊ വീട്ടിന്ന് രാവിലെ നേരത്തെ വരുവൊ
രാവിലെ പത്ത് മണി
ആ പത്തുമണിക്കാ വരിക ആഹ കുട്ടികളുണ്ടോ
ഏ
കുട്ടിളുണ്ടോ
ആ രണ്ട് മക്കളുണ്ട് മോനും മോളും മോൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു മോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു
ആഹ ആഹ അപ്പ വീട്ടിലാരൊക്കെ നിങ്ങള് ഫാമിലി മാത്രേ ഉള്ളൂ
ഉപ്പാ സഹോദരൻ സഹോദരന്റെ ഭാര്യ മക്കള് അ എല്ലാരുവായിട്ടൊണ്ട്
ആഹ് ആഹ് കൂട്ട് കൂടുമ്പാ എല്ലാരും കൂടും ഉം ഉം അപ്പൊ പിന്നെ പണികളൊന്നും അധികം ഏ
ത്രയൊക്കെ പോവാറ്
യാത്ര കൊറവാ
ആഹ് അങ്ങെനെ പൊറത്തോട്ട് ഒന്നും ഏഹ് ഏഹ് ഇത് വെക്കെഷെന് വെക്കെഷെൻ ക്ലാ ആ അതെ ടൂർ ടൂറൊന്നും പോവത്തില്ല
ഏയ് ടൂർ ഒന്നും പോവത്തില്ല ഇല്ല
ആഹ് ആഹ്
ഉം
ബീച്ച്ലൊക്കെ പോവോ?
ബീച്ച്ലും പോയിട്ട് ഇല്ല പ്പ അങ്ങെനെ യാത്ര പോക്ക് കൊ റവാ ഉം പിന്നെ വല്ല ഓണം ഒക്കെ വെരുമ്പോ ആഗ്രഹം ആ നമുക്ക് ആഗ്രഹൊക്കെ ഇണ്ട് പിന്നെ വല്ല ഓണവും കാര്യങ്ങളൊക്കെ വെരുമ്പോ ഉം ഉം ഫാമിലി ഒക്കെ അതായത് മൊത്തം എല്ലാവെരും കൂടിയിട്ടൊക്കെ പോവാറുണ്ട് പ്ലാൻ ഇട്ടിട്ടെയ് ഉം അങ്ങനെയൊക്കെ പോവും അല്ലാതെ ഇല്ല പിന്നെ ഓരോ സാഹചര്യങ്ങെൾ ഓ വെള്ളൊക്കെ ഇണ്ട്
വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് ഇല്ല അല്ലെ
ല്ലാ ഉം അവ്ടെ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇണ്ടോ
ഇവ്ടെ ആവു ഉള്ളെടം ഉണ്ട് നമുക്ക് കൊഴ് പ്പയില്ല നമ്മെക്ക് കുഴെൽ കെണറാണേ അതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധി പിന്നെ നല്ല വെള്ളം കിട്ടുന്നില്ലാന്നെ ഒള്ളു കെണറ്റിലെ വെള്ളം
ഇന്നെട്ട് ഉം മഴയൊക്കെ പെയ്താ ന്നാ വെള്ളൊക്കെ നെറയ്ണ സ്ഥലാ വീടൊക്കെ അങ്ങെനെ
എന്തോ -
മഴയൊക്കെ പെയ്താലേ വെള്ളൊക്കെ നിറയണ സ്ഥലങ്ങളാണോ ആഹ്‌ ആഹ്‌ ആഹ്‌
പിന്നെ ചോറിന് എന്തുവായിരുന്നു കറി
ഇന്ന് ഇന്നലത്തെ മീൻകറിയുണ്ടായിരുന്നു.
ആ ആ വേറെ പച്ചക്കറിയോ എന്തോ തോരനോ അങ്ങനൊന്നും
ഇല്ല ഇല്ല പച്ചക്കറി വാങ്ങലെ ഇപ്പം കുറവാ-
ആഹ്‌ ആഹ്‌
കുട്ടികോക്കെ എന്തെിലൊക്കെ മീനോ കോഴിമുട്ടയൊ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കില അവരെ ഭക്ഷണം കഴിക്കുള്ളൂ ഉണ്ടാക്കിപ്പോ ഇങ്ങനെ-
കോഴിയുണ്ടോ അതോ പൊറത്തുന്നെ മുട്ട മേടിക്കോ
പൊറത്തുന്ന് വീട്ടില് കോഴി ഉണ്ടായിരുന്നുഒക്കെ ചത്തുപോയി ആദ്യം ഉണ്ടായിരുന്നു ഇപ്പൊന്നും കോഴികളികളില്ല. ഉം
പോർതിന്ന് വേടിക്കും
മുട്ടക്ക് ഏഴ് രൂപ
നാടൻ മുട്ട
നാടൻ മുട്ടക്ക് എത്ര അറിയില്ല നാടൻ മുട്ട നമ്മള് വാങ്ങാറില്ല
ആഹ വെള്ളാ മുട്ട യാ മേടിക്കുന്ന അ ല്ലേ
ഉ ഉ കോഴികളൊക്കെ ഇണ്ടോ വീട്ടില്
ആ കോഴിയുണ്ട് നമുക്ക് ഫാമുണ്ട് കോഴികള് വളർത്തുന്നുണ്ട് വളർത്തി മുട്ടക്കോഴികളെ മുട്ടകള് പുറത്ത് കടകള്
കൊടുക്കാറുണ്ടല്ലേ അപ്പൊ എത്ര രൂപക്കെ കൊടുക്ക
ചെയ്യാണ് നാടൻ മുട്ടവരെണ്ണം
ഒമ്പത് രൂപ അല്ലേ നാടൻ കോഴി കളാണോ
കോഴികൾ
ആ ആ അപ്പൊ കോഴികളും കൊടുക്കണ്ടാവുംല്ലേ
ഏ
കോഴികളും കൊടുക്കില്ലേ ആവശ്യക്കാർക്ക്
ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്
ഉം നല്ലതല്ലേ
എല്ലാം പിട കോഴികളാ അപ്പം മുട്ടയിടുന്ന കോഴികളണ്ട് അറുക്കാനൊ ന്നും ആർക്കും കൊടുക്കാറില്ല
ആആ
വളർത്താനാണ് കൊടുക്കുന്നത്
നല്ല റേറ്റല്ലെ ണ്ടാവ നാടൻ കോഴിക്കൊക്കെ റൈറ്റില്ലേ ഒന്ന്നാടൻ കോഴി ഉം ഉ ഇപ്പൊ കടല് കൊറ സ്റ്റാഫുകളുണ്ടാവുംല്ലേ
കടയിയില് മൂന്ന് വരുണ്ട്
മൂന്ന് പേരില്ലേ നിങ്ങൾ മൊത്തം ലേഡീസാ
ഓ
ലേഡീസ് ആണോ
ആമൂന്ന് പേരേ ഉള്ളൂ മൂന്നു പേരെ്യളാം
ഉ ഉ
പിന്നെ മക്കൾക്കൊന്ന് സ്കൂളിൽ പോണ്ടല്ലേ
ഹലോ ആ മക്കൾക്ക് ഇന്ന് സ് സ്കൂളി ല്ല ഇന്നിപ്പോ ലീവാണ്
ഇവിടെയെങ്ങും ട്യൂഷനും ഇല്ല
ഇല്ലാല്ലേ ഇവടെ ഇവടെ അടുതൊക്കൊരു ഇള്ളൊരു കുട്ടി ട്യൂഷൻ എടുക്ക്ണ്ടായി അപ്പൊ അങ്കട്‌ വിടും ഉം ആ നടത്തന്നെ
ആ ആ
ആ നമ്മളൊന്നും പഠിപ്പിക്കാൻ നിന്നാ അവര് ഇരിക്കില്ല
ഓ എത്രേലൊക്കെ പഠിക്കുന്നു മക്കള്
ആ അവര് ചെറിയ ക്ലാസ്സിലാ മൂത്താള് അഞ്ചിലും ഇളയാള് രണ്ടാം ക്ലാസ് സിലാ
ആ ആ
ആ അത് പിന്നെ നമ്മള് ഇരുന്നാലൊന്നും പഠിക്കില്ല നമ്മ വടി എടുത്തഅങ്കടും ഇങ്കടൊക്കെ ആ
ആഹ് അത് എല്ലായിടത്തും അങ്ങനെ തന്നെ വീട്ടിലും പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസിലാ പക്ഷെ അവള് സ്വന്തമായിട്ടൊന്നും പഠിക്കത്തില്ല ട്യൂഷന് വിടുന്നുണ്ട് ഇന്ന് പിന്നെ ട്യൂഷനൊന്നും ഇല്ലായിരുന്നു നാളെ ഒണ്ടെന്നു തോന്നുന്നു
സ്കൂളെ അവധിയുള്ള സം ക്ലാസ്സിലൊക്കെ രാവിലെ ഇണ്ടാവും ഉം പിന്നെ സ്കൂളുള്ള ദിവസങ്ങളിലെ രാത്രി അഞ്ചര തൊട്ടിട്ട് ഏഴര വരെ ഉം അങ്ങനൊക്കെ ഞായറാഴ്ച മാത്രം ലീവ് ഉംഉം ഹസ്ബൻഡ് ഒക്കെ എന്ത് ചെയിണു
ച്ചോടാണ്‌
ആ എന്ത്‌ കച്ചോടാ
ആ ആഹ്‌ പച്ചക്കറി ഫ്രൂട്സ്
ആഹ് ആഹ് ആഹ് ഫ്രൂട്ട്സിന്റെ താവുംല്ലേ പച്ചക്കറി ഇണ്ടാവും. ഇങ്ങനെ ആഹ് കടേല് ഇങ്ങനെ നിന്നിട്ടാണോ അതോ അങ്ങനെ വണ്ടികൊടെ ഇങ്ങനെ കൊട്ന്നിട്ടാ അങ്ങനെ ഇണ്ടാവില്ലേ.
ഹല്ലോ
കടേലാ കട
ആഹ് കടേയ്ല്ണ്ട്. കടേ തെരക്കാവുന്നുണ്ട്.
ആഹ് ആഹ് കൃഷിയൊന്നുല്ല.
ആഹ് ഉണ്ട് പച്ചക്കറി ഉണ്ട്.
ആഹ് ആഹ് അവനാന്റെ ആവശ്യങ്ങൾക്ക് കിട്ടുലെ.
ആണ്
ഉം ഉം
വീട്ടില് പയറ് ഏഹ് വീട്ടില് പച് ച്ചക്കറികൾ ണ്ട് കറിവേപ്പിലെടെ തോട്ട ഉണ്ട്.
ആഹ് കറിവേപ്പില തോട്ടം ണ്ട്ലേ ഇവടൊന്നും എത്ര കറിവേപ്പില വെച്ചിട്ടും പിടിക്ണില്ല അയ്ന് ചെല മണ്ണ് നല്ല പിട്
ആഹ് ഞങ്ങക്ക് വളംഒണ്ട് ഈ കോഴിടെ വളം വേസ്റ്റ്
ആഹ്
പിന്നെ പോത്തുണ്ട് പോത്ത്
ആഹ് പോത്തൊക്കെ ഉണ്ട് ലേ. ഉം ആട്ണ്ടോ?
ആടില്ല ആടിന് ആട്ണ്ടായിരുന്നു ഇപ്പ ആടില്ല.
ആഹ് ആഹ് അപ്പ ഈ പോത്തിനൊക്കെ ആരാ നോക്കാ അല്ല അവിടെ ആ ഒന്ന്
ഇപ്പയുണ്ട് ഇപ്പ നോക്കും എല്ലാത്തിനേം. പ്പ ഇണ്ട് ഇന്റെ മോന്ണ്ട് പിന്നെ ആങ്ങളയ്ണ്ട് ഇവരൊക്കെ നോക്കും
ചെടികളോക്കെണ്ടപ്പം?
ചെടികളങ്ങനെ വല്തായിട്ടില്ല. ചെടികൾലോട്ട് ഞങ്ങള് കൂട്തലും പച്ചക്കറിയിലോട്ടാണ് ശ്രദ്ധ.
ആഹ് എന്തൊക്കെ പച്ചക്കറികള് ണ്ട്പ്പോ?
ആഹ് പയറ്, പാവെക്ക, ചീര
ആഹ് ആഹ്
അങ്ങനെ വീട്ട്ന്ന് വീട്ട്ലേക്ക് ആവശ്യള്ള എല്ലാ സാധനങ്ങളും
ആഹ് കടേന്ന് വാങ്ങണ്ട ആവശ്യന്നുല്ലല്ലേ ഉം ഹലോ
ആഹ് കേക്കാം പർഞ്ഞേ
ശരിട്ടാ
ആ ശരി ശരി ശരി ശരി